ഹലോ
ഹലോ
ആ കേക്കിണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം.
നല്ല വിശേഷം കിടക്കായിരുന്നോ
ആയിരുന്നു
ഈ ടൈമില്
മക്കളൊക്കെ കളിച്ചൻ പോയി ഞാൻ അപ്പൊ ഇങ്ങനെ കെടന്നയാണ് കെടന്ന് ഉറങ്ങുവോന്നുമല്ല ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു ക്കണ് റീൽ
വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങിക്കൂടെ
മ്മ് നടക്കാന്ക്കെ മടിയാ എല്ലാത്തിനും
മ്മ് ഇപ്പൊ മഴയാണല്ലോ അല്ലെ
മക്കളൊക്കെ ക്കെ എവിടെ സ്കൂൾ വിട്ട് വന്നോ
മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു ഓരോ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
അവിടെ അടുത്തന്നെ കളിക്കുവോ അതോ അയല്പക്കക്കൂടി
ആ ഇവിടെ ഇവിടെ നിന്ന് കളിക്കും അകത്തു വൈകുന്നേരം കുറച്ചു സമയം ഫ്രീ യായിട്ടു നമ്മൾ അകത്തു പിടിച്ചു നിർത്തിയില്ല
ഇപ്പത്തെ മക്കൾക്കൊന്നും പണ്ടത്തെമാരി പുറത്തിക്ക് ഇറങ്ങി കളിക്കുള്ളല്ലോ അതെ ഇപ്പോത്തെ കുട്ടികൾക്ക് മണ്ണ് ആയിട്ട് ബന്ധംമില്ലല്ലോ റൂം
ബന്ധയില്ല അപ്പോൾ ഫുൾള്ള് ഫോണ്, ഫോണ് ടീവിയാ അപ്പം സ്കൂൾ വിട്ടുവാന്നാല് കുറച്ചു ടൈം പുറത്തിക്ക് വിടും അത് അകതിരിക്കാനെ സമ്മതിക്കാറില്ല.
ചില രക്ഷിതാ - ക്കൾ ഉണ്ടല്ലോ കൈയിൽ മണ്ണാകും കാലിൽ മണ്ണാകും എന്ന് പറഞ്ഞു അകത്ത് - പിടിച്ചിരിത്തി
ആഹ് അങ്ങനെ കു അങ്ങനെ മക്കളെനമ്മള് ഒരിക്കലും ഇരുത്തരുത് മണ്ണിന്ന് കിട്ട് - ട്ടേണ്ടേ കുറച്ച് ഗുണങ്ങളിണ്ട് അത് -
ആഹ് അവർക്കിട്ട് അതെ ഫോണ് കാൺണാതാ അത്ര നല്ലതല്ലല്ലോ, ഇപ്പം കുട്ടികൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് ഒന്നും ഒരു കണക്ഷൻ ഇല്ലല്ലോ
ഇല്ലല്ലാ അവർക്കു - ക്കും നമ്മള് നമ്മളാ പണ്ടത്തെ കാലം എന്ന് ഒക്കെ പറഞ്ഞാല് നമ്മള് സ്കൂള് വിട്ട് വന്നാലേ ഇത്രോ -
ആഹ് എത്ര ദൂരം പോയിട്ടാകളിച്ചേ ഇപ്പം അടുത്തടുത്ത് മക്കൾ ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുംവിട്ട് പോകുല്ലാ അറിയില്ലാ ന്തേ ഒരു മണ്ണ്കൊണ്ട് ഉള്ള കളി അങ്ങനെഒന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ കുട്ടികൾക്ക് മണ്ണ് കാണുമ്പോൾ തന്നെ
ആഹ് ഒരുആഹ് അതെ അറപ്പാണ് നമ്മളെന്തോ വേറെന്തോ കണ്ടെപോലെയാണ് ആഹ് അങ്ങനെ ഞാൻ വീട്ടില് പിടിച്ച് നിർത്താറില്ല - അവരെ ഫ്രീയാക്കണേ ടൈമിലെ പുറത്തിക്ക് പോയാൽ മതി നാല്ല് അന്ന് രാവിലെ വൈകുന്നേരങ്ങളിൽ വെയിലുള്ള ടൈമിലെ പുറത്തിക്ക് വിടൂല രാവിലെ വൈകുന്നേരം കുറച്ച് കുറച്ചു സമയം കളിക്കാൻ അകത്തിരി ഇല്ല പുറത്തേക്ക് ആകുമ്പോൾ പറഞ്ഞയിക്കും ക്കണം നമ്മൾടെ കണ്ണ് തെറ്റിയാൽ ഇവരെ ഫോണെടുക്കും ഉ ഫോൺ എടുത്തിട്ട് ഫോണിൽ കളിക്കും അപ്പൊ പുറത്തുക്ക് വിട്ടാല് ഓർ പുറത്തു കളിച്ചോളും കുറച്ചു ടൈം മതി കളുടെ മാനസിക വളർച്ചക്കും ആരോഗ്യത്തിനും നല്ലതാണ് പുറത്തുള്ള കളി, നമുക്കുതന്നെ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കുന്നത് അത്ര നല്ലതല്ല! നല്ലതല്ലലോ?
അതെ നമ്മളായാലും അയല്പക്കത്തെ കൂടെ പോണില്ലലോ എന്തേ ആവിശ്യം ഉണ്ടെങ്ക ഫോണിലൂടെ വിളിക്ക
വിളിക്കാ തൊട്ടടുത്തക്ക്ന്നെ പോയി വിളിക്കാൻ മടിയാണ് ഫോണെടുത്തു വിളിക്ക റ്റം പറയാ
അതെ
വൈകുന്നേരം കുറച്ച് നടക്കാനിറ ങ്ങാ അതൊക്കെ നല്ലതാ
അതെ
രാവിലെ എങ്ങനയായാലും നമുക്ക് ടൈം ഉണ്ടാവൂല
ആ രാവിലെ തന്നെ മദ്രസ പോക്ക് സ്കൂൾ പോ വൈന്നേരം കുറച്ചു നേരമുള്ളൂ അവർക്ക് കളിക്കാൻ ടൈം ഉള്ളു പിന്നെ ട്യൂഷന് ചേരുന്ന കുട്ട്യാൾക്ക് അതിനുള്ള ടൈം ഇല്ല
ടൈം ഉണ്ടാവുല്ല ട്യൂഷന് ഒക്കെ നല്ലതാണ് ഈ പഠിത്തം ബാക്കിക്കല്ല കുട്ടികൾക്ക് കുട്ടിൾക്ക് ട്യൂഷൻ നല്ലതാ
അങ്ങനെ വാവുമ്പോ വെറും പഠിപ്പ് പഠിപ്പു പഠിപ്പ് എന്ന് പറഞ്ഞു
ആ അതാണ് കാര്യം മക്കക്ക് എല്ലതിനും എല്ലാത്തിനുംനമ്മളൊരു ടൈമിറ്റബിൾ ഉണ്ടാക്കണം ഒലെ ജീവിതവും ആ രാവിലെ ഒന്നുങ്കി ട്യൂഷൻ നടന്നു രാവിലെയാക്ക അല്ലെങ്കി രാത്രി യാക്കാ ഈ വൈകുന്നേരം ഓൾക്ക് പുറത്തു ഇറങ്ങി കളിക്കാനുള്ള ടൈം ആക്കി വെക്കാ എന്നാ വേണം
അതെ
ഇല്ലെങ്കി നമ്മള് ബ്രോയ്ലർ കോഴിനെ പോലെ- ഏ ഏ ആരോഗ്യ ഇല്ലാത്ത മക്കള് ആയി മാറും ഇപ്പൊ നമ്മള് വല്ലിയോർക്ക് തന്നെ പണ്ട പണ്ടത്തെ ആളുകളെ പോലെ- ആരോഗ്യയില്ലല്ലോ
ഇപ്പോഴത്തെ ഫുഡിന്റെ പിന്നെ ജീവിതശൈലി
മാ മൊത്തത്തില് പണ്ട് എന്നൊക്കെ പറഞ്ഞാല് നടന്ന് ഉള്ള യാത്ര ഇപ്പൊ നമ്മള് ആരെങ്കിലും നടന്ന് തൊട്ടടുത്ത് പോലും നമ്മള് വണ്ടി ഇല്ലാതെ പോണില്ലല്ലോ നടന്ന് ആരും പോണില്ലാ പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ഭക്ഷണം ആണ്
പണ്ട് വെറും കൊത്ത ഇപ്പൊ ഗ്യാ
ആ ഗ്യാസ് മൊത്തം ഗ്യാസ് ഇൻജെക്ഷൻ കുക്കറ്
കല്ല് വാഷിമെഷീൻ ആയി
വാഷിമെഷ്യനും എല്ലാത്തിലും മാറ്റമുണ്ട് വെറക് അത് അതെ പോലെ നമ്മടെ മക്കളും കണ്ടു അത്രേ ഉള്ളു
നമ്മ
ഉം ഇപ്പൊ നമ്മുക്ക് ഒക്കെ മടിയമാരാണ് അപ്പൊ മക്കളും അങ്ങനെയാണ് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല അവിടെ മക്കള് പഠിക്കാൻ ഒക്കെ എങ്ങനെ
ആർക്കാ ഒരു മീഡിയം ആണ്
ആ
ഏറ്റവും നല്ല പഠിത്തം ട്യൂഷന് ഒക്കെ ചേർത്തിയിട്ടുണ്ട് ഓ ട്യൂ ഒന്ന് ബേസാകുവൊളവൊന്ന് ട്യൂഷന് കൊടുക്കാം അതെ ഓൺലൈനായിട്ടെ ബേയ്സായിട്ടൊന്ന് കൊടുക്കാന്ന് കരുതി
ആണോ ഇവിടെ മക്കളെ ചേർ ത്തണന്നുണ്ട് പിന്നെ നമ്മള് പറഞ്ഞ പോലെ ഓർ ക്കൊരു ഫ്രീഡം ണ്ടാവില്ലാന്ന് വെച്ചിട്ടിങ്ങനെ നിക്കാണ് ഫുൾ ടൈമ്
പഠിത്തം പഠിത്താ അപ്പൊ അവർക്ക് തന്നെ ദേഷ്യം വരികാണെ പഠിക്ക് പഠിക്ക് പഠിക്ക് നമ്മള് പ
ആ പഠി പടുത്തത്തിനോട് ഓൽക്ക് താല്പര്യം ഇല്ലാതെയാവാണ് ഇപ്പം അല്ലെ പ വെറും പഠിക്കാൻ മാത്രം ഓരെ നിർബന്ധി വച്ചിട്ട് അപ്പം അത് ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നിക്കയാണ്
ആ ആ
ഓനെ പറഞ്ഞു വിടണോ വേണ്ടയോന്ന് ചേർക്കയാണെങ്കി ഓൺലൈനായിട്ട് ആ ആ അതാവുമ്പോ പിന്നെ അതാവുമ്പോ പിന്നെ ഒരു മണിക്കൂർ നേര ത്തെ കാര്യല്ലേ ഉള്ളൂല്ലേ വീട്ടിലിരുന്ന് തന്നേ
പിന്നെയാണ് പിന്നെ ഫോണിലും കൂടെ ആവുമ്പോ എല്ലാവരും ഒന്നും കൂടി ഒന്ന് അടങ്ങിയിരുന്നോളും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള ട്യൂഷനാണ്
അത് എന്താ നിങ്ങള് എങ്ങനാ ഓൺലൈനായിട്ട് കണ്ടി ട്ട് ചേർത്തിയതാണോ
ഇൻസ്റ്റഗ്രാമില് ആഡ് കണ്ട
ആ അങ്ങനെ ആവൂല്ലേ അതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോണ്ട്
ഓ ശെരി
ഉം ഒന്ന് നോ ക്കാം ഓരെങ്ങനെയാണെന്ന് നോക്കാം ഇരുത്തി നോക്കാം കുറച്ച് ദിവസം ഒരു മാസം നോക്കാം
ണ് എടുക്കണുന്നത്
ആണോ അ അപ്പോ മ ഇന്ക് ഒന്നു കൂടി ക്ലിയർ ആവൂലെ
അയിന്റെ സൗണ്ടുകൾ ഒക്കെ ഗ്രാമർ
ആ ആ ആ നിങ്ങള് ചെയ്യുന്നുണ്ടോ
ഇല്ലല്ലാ മോനെ കൊണ്ട് മോന് ചെയ്യുന്നത്
ആ ണിങ്ങനെ അറിയുന്ന ആരെങ്കിലും ആണോ ട്യൂഷൻ ഇട്ക്കുന്നത്
അല്ലല്ല നമ്മളെ അറിയില്ല ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ആഡ് കണ്ടിട്ട്
ആ ആ
മെസ്സേജ് അയച്ചദയ്ഞ്ഞു അവർക്ക് അപ്പൊ അവരുടെ അടുത്ത് എല്ലാവിധ ട്യൂഷനും ഉണ്ട് പിന്നെ നമ്മക്ക് ഒരു ടി ടി സി കോയ്‌ ചെയ്‌തിട്ട് നമ്മളെ ഒരു ടീച്ചർ ആക്ക്ണാരു കോഴ്സും ഉണ്ട് അവരെ അടുത്ത്
ആ
ആറ്മാസം കൊണ്ട് ടീച്ചർ ആക്ക്ണെ
സർട്ടിഫിക്കറ്റ് ഉണ്ടാവും
ട്ടുണ്ട്
മ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നോർക്ക് ഒക്കെ പറ്റും
നമ്മളിപ്പൊ നമ്മളെ വീട്ടിലെ ജോലി കഴിഞ്ഞ ഇപ്പൊ വീട്ടില് ജോലി പറയാനൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാം
ആ മിഷീനുകള് നമ്മക്ക് പ്രതേകിച്ചു ഒന്നും ഇല്ലല്ലോ
അപ്പൊ ഒഴിഞ്ഞു ഇരിക്ക്ണ്ട ടൈംമിൽ ഒക്കെ നമ്മക്ക്
ആ
ചെയ്യാ ഒരു വരുമാനം ആവും ചെയ്യും ഞമ്മക്ക് ഒരു ഇതാവും ചെയ്യും ഞമ്മടെ പിന്നെഒരാളീം ഡിപെൻഡ് ചെയ്യണ്ട ആവിശ്യം
ആവിശ്യല്ല അതാണ്
ഇപ്പൊ ഫോൺ റീചാർജിംങ് ചെയ്യാൻ തന്നെ നമ്മള് ഒരാളെ കൈയും കാല് പിടിക്കണ്ടേ ഇതിപ്പോ നമ്മുക്ക് ഒരു വരു
കൾക്ക് ഒരു വരുമാനം ചേലോർക്ക് ഒരു വരുമാനം എപ്പളും ആവിശ്യാണ് നമ്മളിപ്പോ
വേണം എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ ആണിന്ന്
ആ ആ അപ്പ പ്പൊ അടിച്ച് കൊടുത്താലും പറ്റും
റ്റും കുറച്ച് അറിവ് നേടാനുംനേ അവർക്ക് അറിവ് കിട്ടാനും എല്ലാത്തിനും
ആ നല്ലതാണ്
നല്ലതാണ്
ഇപ്പൊ മക്കള്
ഓ പ്പഈ ജൂണിൽ ചേർന്നതാണ് ആറാം ആറുസായി ന്നാലും ചെറിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ട്
എന്തെല്ലാം വെക്കേഷന് കിട്ടിട്ടുണ്ടാവില്ലല്ലേ
വെക്കേഷനിൽ വേറെ വേറെ കോഴ്സിന് ചേർത്തിനു മദ്രസേല് അപ്പന്നി മദ്രസ സ്കൂൾ ഒന്നാംക
ആ മദ്രസ, സ്കൂൾ രണ്ടു കൂടെ ഒരുമിച്ചു വന്നു
ആ അത് കഴിയും അപ്പോ പിന്നെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യും
മം മം ഇങ്ങനെ ഇപ്പോ ഓരോ സ്കൂൾ ഉണ്ടല്ലോ ഇങ്ങനെ മദ്രസ ഒരുമിച്ചു പോകുന്ന
ആ ആ
അങ്ങനത്തെ സ്കൂൾ ഉണ്ടല്ലോ ഇപ്പോൾ അൽഫിക്കനെ അതുപോലുള്ള സ്കൂളുകൾ ഉണ്ടല്ലോ അങ്ങനതാ മക്കൾക്ക് ഒന്നുകൂടി ഒന്നുകൂടി നല്ലതാവും കാരണം അത് സ്കൂളിൽ ഒരു വിഷയം പോലെ മദർസ്
അതെ അതെ
മക്കളൊക്കെ വീട്ടിക്ക് കളിയൊക്കെ കഴിഞ്ഞ് എത്തിയോ
ഇല്ല വാങ്ക് കൊടുക്കുന്നവരെ എത്തണം ഇനി
ആ നല്ലതാണ് മക്കൾ ഇപ്പോ കളിച്ചോട്ടെ
നിങ്ങടെ വീട്ടിലെ ജോയിൻ ഫാമിലി ആണോ അതോ നിങ്ങൾ ചെറിയൊരു ഫാമിലി ആണോ?
അല്ല ഞങ്ങള് ബിഗ് ഫാമിലി അറിയാനല്ലന്ന് സ്മോളല്ലാന്നും ഉമ്മ ഉമ്മ ഒക്കെ ഉണ്ട് കൂടെ ഉം എന്ന ശെരി ട്ടോ ഞാ വിളിക്ക അഞ്ചിനി അഞ്ച് വയസ്സിന്റെ താഴെ കുട്ടികളാണ് അതികം